ഹലോ ആ.. ഹലോ ആഹ ആ റെഞ്ചിന്റെ എന്തോ പ്രശ്ന പക്ഷെ മഴ വരുന്നതിന്റെ ആയിരിക്കും കുറച്ച് റേഞ്ചിന്റെ പ്രശ്നങ്ങളുണ്ട് ആഹ് ഞങ്ങളുടെ ഇവിടെ പിന്നെ ഓൾറെഡി റേഞ്ച് പ്രശ്നമാണ് ഇടക്കിടക്ക് അതാണ് കേക്കത്തില്ല ചില സമയത്ത്
വേണ്ട റേഞ്ച് ഇങ്ങനെ കിട്ടുന്നത് ഒരു പ്രശ്നല്ലാതെ ആഹ!
വൈഫൈ ഇല്ല വീട്ടില് നമ്മള്
ആഹ അത് ഭയങ്കര ഒത്തിരി ചെയ്യാൻ പറ്റത്തില്ലല്ലോ കോള ആകുമ്പോളേ നെറ്റ് പോവല്ലോ തീരുവല്ലോ
ആഹ്! ഇവിടെ നമുക്കതുകൊണ്ട് പല കാര്യങ്ങ ഇ എന്തെക്കെ ക്ലാസ്
ഇ ഇവിടെ ഇവിടെ ഇവിടെ അതുപോലെ ഇവിടെ അതുപോലെ നമ്മള് കൊറോണ സമയത്തേ- ഏ കൊറേ ബുദ്ധിമുട്ടിയായിരുന്നു ഇവിടെ അങ്ങനെ ടവർന്ന് പറ- സാനമില്ല കുഞ്ഞ കുഞ്ഞിനാണെ ഓൺലൈൻ ക്ലാസ്സിൽ ഭയങ്കര പാടായിരുന്നു എവിടെല്ലാം ഓടി പിടിച്ചാന്ന റേഞ്ച് കിട്ടി അവിടെ ചിലപ്പോക്കെ മുറ്റത്തും വെളിയിലൊക്കെ ഇരുന്ന ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത് എവിടെ
അന്നൊക്കെ ആ അന്നൊക്കെന്ന് പറയുമ്പോ നമുക്ക് പൊറത്തറങ്ങാനും പറ്റത്തില്ല എങ്ങോട്ടും പോകാനും പറ്റത്തില്ല കു ട്ടികൾക്കാണേൽ ഓൺലെ അതും നമുക്ക് വല്ല്യ പരിചയില്ലാത്തൊരു കാഫി ഇതാണല്ലോ കുട്ടികളെ അങ്ങനെയൊക്കെ പഠിപ്പിക്ക്യാന്ന് വെച്ചാ
ആഹ്
കൊച്ച്നൊരു ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെയൊക്കെ എടുക്കുമ്പോ
ആഹ് പക്ഷ അന്നൊക്കെയാണ് ഭയങ്കരാപാട ഞാനായിര്‌ന്നു അറ്റന്റെയ്യുന്നെ അത്രയും കൂടുതല് കൊറോണ സമയത്ത് കൊറെ ബുദ്ധിമുട്ട് കൊറെ നമ്മളെ സംബഡിച്ച് നമ്മളൊക്കെ കൊറേ ബുദ്ധിമുട്ടി കാരണം ക്ലാസിന്റെ സമയത്ത് ഭയങ്കര പാട അറ്റെന്റെയ്യേണ്ടേ എല്ലാം അന്നേ ക്ക് അറിയത്തൊള്ളൂ ഇതിങ്ങളെങ്ങാണ്ട് അറ്റെന്റെയ്യോ ക്ലാസ്സിലാണെങ്കി ടീച്ചർമാരെ പേടിച്ച് കുത്തിയിരിക്കും പറഞ്ഞ് എന്നും പർഞൊണ്ട് നമ്മള് വീട്ടിലമ്മമാരെ പേടിക്കൊ?
ആഹ് കൊറെ നേരം ഇരിക്കുമ്പോ കുഞ്ഞുങ്ങക്കാണേലും ഭയങ്കര ബുദ്ധിമുട്ടാവും കാരണം സ്കൂൾലൊക്കെ ലൊക്കെന്ന് പറയുമ്പോ കൂട്ടുകാരോടൊക്കെ ഇരിക്ക്മ്പോ അത്രയും പ്രശ്ങ്ങൾ വരുന്നില്ല ഒ ഒറ്റക്കിരുന്ന് പഠിക്കുമ്പോ ഒരു മടിയാണവർക്ക് ഇപ്പപിന്നെ ഫോണ് അന്നൊന്നും കൂടുതലും കുട്ട്യാൾക്ക് ഫോണൊന്നും അങ്ങനെ കൊടുക്കാത്തൊരു സമയ
ആക്ഷെ ആന്ന് ഇപ്പെയാണ് അതുകൊണ്ട്പ്പ ഫോണിപ്പെല്ലാ പിള്ളേരും ആക്റ്റീവായില്ലേ? അന്ന് ഫോണിനെ കുറിച്ച് എന്താന്ന് പോലും ആൾക്കും അറിയത്തില്ല വീഡിയോ കോള് അല്ലേ
ആഹ് അതെ ഇപ്പം കുട്ടികൾക്കൊക്കെ എല്ലാം അത്യാവശ്യം ഫോണ് കുഞ്ഞുങ്ങക്ക് വരെ നന്നായിട്ട് ഫോണെടുക്കാനറിയാം ഉം
ആവക കാര്യങ്ങളൊക്കെ ഒ ഒത്തിരി കാര്യങ്ങള് വന്ന് അതിലൂടെ ഇല്ലേ അതുകൊണ്ട് മനസ്സിലായി ആൾക്കാർകൊക്കെ ഇത ഇത് അത്കൊണ്ടൊക്കെ ഒത്തിരി പ്രയോജനം ഒണ്ടെന്ന് ഇല്ലെ? അത് നേരത്തെ ആണെങ്കി ഒരു വെറും ഒരു കോൾ മാത്രേടെ ജീവിക്കുന്ന ആൾക്കാരാ ഇപ്പങ്ങനല്ലല്ലോ വീഡിയോ കോൾ വഴി അങ്ങനെ അങ്ങനെ ഇപ്പ എല്ലാരും പഠിച്ചെ പിള്ളാരേ ആഹാ രണ്ട് രണ്ടു വർഷം പഠിച്ചു പോയെങ്കെ ഉംഹ്
ആഹ് നമ്മളൊക്കെ കൊറെ നമ്മളൊക്കെ സ്കൂളൊക്കെ കഴിഞ്ഞ് കോളേജക്കെ ടൈം ആവുമ്പഴാണ് നമ്മള ഒക്കെ ഫോണ് ഉപയോഗിക്കാൻ നമുക്കറിയിന്ന് ഇപ്പൊ കുഞ്ഞുങ്ങെക്കെക്കെ എല്ലാം ഫോണൊക്കെ ഈ കൊറോണ കാലം കഴിഞ്ഞ ഇപ്പ തൊട്ട് പിന്നെ പി പിള്ളേരെ ഫോൺ കൊടുത്ത് ഓൺലൈൻ ക്ലാസ് വന്ന് അങ്ങനെക്കെ വന്ന് വന്ന ഫോണൊക്കെ നന്നായിട്ട് ഉപയോഗിക്കും
ഉപയോഗിക്കും ശെരിയാ
അപ്പത്കൊണ്ടിപ്പം കുട്ടികളൊന്നും വെളിയിലോട്ടെറങ്ങുന്നൊക്കെ കൊറയാൻ തൊടങ്ങി പണ്ടൊക്കെയെന്ന് പറയുമ്പോ എല്ലാരും വെളിയിലോട്ടെറങ്ങി ക കളിക്കാനൊക്കെയാണേലും പൊറത്തിറെങ്ങെക്കെ ചെയ്യവാര്ന്ന് ഇപ്പം പിന്നെ പിള്ളേരെല്ലാം പിന്നെ കാലാവസ്ഥ
നമ്മള് ഏതെങ്കിലൊരു ഏതെങ്കിലു ഇത്രയും വർഷവായി ഇത്ര വർഷങ്ങളായി എന്നിട്ട് ഏതെങ്കിലും ഒരു വട്ടം ഇങ്ങനെ എല്ലാം അടച്ചിട്ട് കടകളും അടച്ച് ച്ചിട്ട് റോഡിലും എറങ്ങാതെ പിന്നെ പള്ളി അങ്ങനെയെല്ലാ ആരാധനാലയങ്ങളും തൊറക്കാതെ സ്കൂള് തൊറക്കാത്ത അവസ്ഥ ഏതെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അല്ലെ ശെരിക്കും പറഞ്ഞാ അതിലൊരു വേറെ രീതിയായിരുന്നല്ലേ അന്ന് ആ സമയത്ത് പക്ഷെ അഹോണ്ട് എല്ലാരും വീട്ടിര്ന്ന് പല പല കാര്യങ്ങള് ചെയ്തു പഠിച്ചു
ആഹ് ഇത് ആഹ് അന്ന് പറയുമ്പോ എല്ലാരും എല്ലാരും പല ജോലി കാര്യങ്ങൾന്ന് പർഞ്ഞ് തിരക്കിലക്ക ഇപ്പോ ആ സമയത്ത് പറയ്പോ എല്ലാരും ഒരുമിച്ചായി
ആഹ് അഹ് അങ്ങനെ ആ സമയത്ത് വേറെ കാര്യണ്ടാവും കുറേ കാര്യങ്ങൾ ഫുഡിന്റെ കാര്യത്തി പറിംപല പല പല കാര്യങ്ങളായാലും ഉണ്ടാക്കിക്കൊണ്ട്‌വന്നു അല്ലെ? ഏഹ് ഓൺലൈൻ വഴി ആയാലും ഓരോന്ന് കണ്ട് പഠിച്ച് ഒഹ് ഏഹ് അങ്ങനെ ചെയ്യുന്നു അപ്പൊ അത് കണ്ട് ബാക്കുള്ളോര് ചെയ്യുന്നു പിന്നെ അതുപോലെ ചെടി ഏഹ് എന്തെല്ലാം ചെടികൾ വന്നു അന്നാ സമയത്തൊക്കെ?
ആഹ് അതെ എല്ലാരും ചെടികള് നടാനും അങ്ങനെയൊക്കൊള്ള കാര്യങ്ങളായി പിന്നെ ഫുഡുകള് പലതുണ്ടാക്കി ക്കാന് പിന്നെ പല പല ആക്ടിവിറ്റീസുകള്
അതെ അതെ വീട്ടിര്ന്ന്തന്നെ ആൾക്കാര് ആം ഒരുമാതിരി പ്രായ പ്രായായവര് തന്നെ വീട്ടിന്ന് ഇഹ് വീട്ടി ന്ന് നല്ലതായി കഴിഞ്ഞും കളിക്കാൻ വരെ പോയാ ഒരു ടൈപ്പ് ആൺകുട്ടികൾ ആ ആണുങ്ങൾ ഉണ്ടായിരുന്നു പുരുഷന്മാരുണ്ടായിരുന്നു ഇല്ലെ ഇവിടെൊക്കെയാണ് എത്രയോ പേര് കളിക്കാൻ പോകുന്നത് ക്രിക്കറ്റ് കളിക്കനാനൊക്കെ പോയ ആൾക്കാരുണ്ട് ഇവിടൊക്കെ
ആണോ ആ ഇവിടെ പിന്നെ ഞങ്ങള് പിന്നെ വീടുകളിൽ എല്ലാരും വീടുകളിലെല്ലാരും കളി എന്തെങ്കിലുമൊക്കെ വല്ല കളികളൊക്കെ ആയിരുന്നു കൂടുതലും ഉണ്ടായിരുന്നത് നമ്മളങ്ങനെ പുറ ഇറങ്ങാനൊന്ന നമുക്ക് ഇവിടെ കുറച്ച് ഫ്രണ്ടോട്ട ഇങ്ങി പിന്നെ മെയിൻ റോഡ് വരും അപ്പൊ പിന്നെ നമുക്കപ്പ അതുകൊണ്ട് പുറത്തോട്ടൊന്നും അധികം നമുക്ക് മറ്റേ ഡ്രോണൊക്കെ ഇറക്കിയ സമയയതുകൊണ്ട് ഇപ്പ അങ്ങനെ പുറത്തോട്ടൊന്നും അതി ഇറങ്ങാൻ പറ്റത്തില്ലായിരുന്നു
അത് ഞങ്ങ ഇവിടെ അങ്ങനെ വ പനിയുണ്ട് പനിയ ഉുള്ള സമയത്ത് ആൾക്കാരെ മാറ്റി പർപ്പിക്കാൻ ഓടി ഓഡിറ്റോറിയത്തിലായിരുന്ന അങ്ങനെയ ഉള്ള അങ്ങനെ അങ്ങനെ അങ്ങനെ വീട്ടുകളിൽ ആു രാ താമസിക്കുന്ന കാര്യമില്ല ആരും ഒന്നിന ഇടക്കള്ള ഇങ്ങനെ ഇങ്ങനെ താമസിക്ക അപ്പോ അങ്ങെ ഈ ഡ്രോൺന്നുമില്ല പിന്നെ വേറെ കാര്യംന്ന് വെച്ചാ ഭയങ്കര പാടായി യാത്ര ചെയ്യാൻ പാടായിരുന്നു യാത്ര ചെയ്യാൻ പാടന്ന് വെച്ചാ ഓരോ അന്ന്ച്ച ഈ ഓരോ കുഞ്ഞു കുഞ്ഞു വഴിയ ഉണ്ടല്ലോ എല്ലാം അ അടച്ചിട്ടേകുവ നമ്മ ഏ ഒരു വഴി പോയാ ഒരു വഴി യേതുതുവഴി പോയ എവിടെ ചെന്ന് നിർത്തൂന്ന് ഒരു അവസ്ഥ എല്ലാ വഴിയും ബ്ലോക്ക് ആയിരുന്നു എല്ലാം വഴിയായിരുന്ന് ശരിക്കും പറഞ്ഞ ഒരു വേറെ രീതിയായിരുന്നു അല്ലേ അത്
ആഹ് ആ ഒരു കാലം പെട്ടെന്ന് നമുക്ക് മാസ്ക്ക്കൊക്കെ വെച്ച് നടക്കാന്ന് വെച്ചാ
ആതെ പക്ഷെ എ പറഞ്ഞല്ലേ ആര് അല്ലെ ഇറങ്ങാവൂന്ന് പറയുമ്പോളേ എന്ത് എല്ലാ ആൾക്കാരും എന്ത് അനുസരണയോടാണ് അതൊക്കെ ചെയ്യുന്നെ അല്ലെ ആൾക്കാര ഒന്നും ആൾക്കാര ഒന്നും കേൾക്കാത്തരു ആൾക്കാർ പോലും ഈ മാസ്ക് മാത്രം ധരിച്ച ആൾക്കാർ പോയിട്ടുണ്ട്
ആ ആ മാസ്ക് വെക്കുന്നാണ് നമുക്ക് കുറെേ പോക ശല്യങ്ങളും അങ്ങനെ വണ്ടികളൊക്കെ പോകുന്നതൊക്ക കുറച്ച് നമുക്ക് അതിൽന്നും കുറച്ചൊരു ആശ്വാസം കിട്ടാൻ അന്ന് മാസ്ക് വെച്ചത് കൊണ്ട് അങ്ങനെയ്ം കുറച്ച് പ്രയോജനങ്ങളൊക്കെ നമുക്ക് ഉണ്ടായിരുന്നല്ലോ
ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇവിടെ ഞ ഞങ്ങ ഇവിടെ ആണെങ്കി നേരത്തെ മീൻ ഉണ്ടായി മീൻ വളർത്തുമായിരുന്നു അല്ലെങ്ക നമ്മളല്ലാത്ത അക്ക്വാറിയത്തി മീൻ വ വളർത്തില്ലേ അത്ണ്ടായിരുന്ന്, ആ പിന്നെ ആണെങ്കി ലവ് ബേഴ്സ് ഉണ്ടായിരുന്ന് ചെടികൾ ഉണ്ടായിരുന്നു പിന്നെ എന്താ, മീൻ അല്ലാത്ത മീൻ ഉണ്ടല്ലോ മുഷി എനിക്ക് പറഞ്ഞ വേറെ സാധനം ഉണ്ടായിരുന്നല്ലോ
ആ് മീനുകൾ ആ അതിലൊക്കെ നമുക്ക് പ്രത്യേകം ഒരിത് വരും ഈ സമയം നമ്മൾ വെറുതെ ഇരിക്കുമ്പോ എന്തെങ്കിലുമൊക്കെ ചെയ്യാനും ഒക്കെ തോന്നുന്ന ഒരു സമയല്ലേ
ആ അങ്ങനെയ ഇവിടെ ലോബേൾസ് ഒക്കെ വന്നേ എന്ത് മൂന്നോ നാലോ മൂന്നോ നാലോ ലൗവ്ബേർഡ്‌സ് ലാസ്റ്റ് പത്ത്, മുപ്പത് ലവ്ബേഴ് ഉണ്ടായിരുന്നു ഇഷ്ടം പോല ഉണ്ടായിരുന്നു ഇപ്പ എല്ലാം ഇപ്പ രണ്ടണ്ണയി
ആ ഇവിടെ ഇവിടെ എന്തായി ഞങ്ങളടെ വീട്ടിലാണെങ്കിൽ ഇതേപോലെ കൂടുതൽ ചെറിയ രണ്ട് ഉണ്ടായിരുന്നു പിന്നെ ഈ പൂച്ചയ ഉള്ള പൂച്ച ഉണ്ടായിരുന്നു ഞങ്ങളുടെ വീട്ടില് അപ്പ പൂച്ചയുടെ ഇത് വെച്ച് പൂച്ച വന്ന് ഒരെണത്തിനെ പിടിച്ച് അങ്ങനെ നമുക്ക്ങ്ങനെ വലിയ ഇതിനെപ്പറ്റി വലിയ അറിവൊന്നും ഇല്ലാത്ത പിന്നെ പിന്നെ ഒർണ്ണത്തിന കൊണ്ടുവന്നു സെയിം തന്നെ അവസ്ഥ പിന്നെ നമുക്ക് വളർത്താനും പിന്നെ ഉണ്ടായിരുന്നു ഒരു പെണ്ണ്, പെണ്ണ് ഒരു ഇതുണ്ടായിരുന്നു അപ്പം അതിനെ നമക്ക് ഒറ്റയ്ക്ക് ഇട്ട് കുറച്ച്നാൾ കഴഞ്ഞപ്പോ നമുക്ക്ങ്ങ് പിനങ്ങ് കൊടുത്തു വേറെ ഇവിടെ അടുത്ത് വീട്ടിലുണ്ടായിരരുന്നു അവര് ലൗബേട്സിനെക്കേ ഫുള് വളർത്തുന്ന
ആഹ് ഇപ്പ ഞങ്ങടെ ഇവിടെ ഇതുപോലെ രണ്ട് രണ്ടെണെയുളള് അത് രണ്ടു ആണായിപോയി ഒരു പെണ്ണിനെ കിട്ടിയിർന്ന് കഴിഞ്ഞോസം പറഞ് ഒരു പെണ്ണിനെ കിട്ടുവോ ഒരു പെണ്ണിനെ എവിടുന്നെങ്കിലും ഒന്ന് കിട്ടിയാൽ മതിയാണ് കാരണം അന്നേരാ ആണെങ്കി കൂടുതലാ യിക്കോളും.
ആഹ് അപ്പൊ അവർക്ക് കുറച്ചൊടെ നല്ലായിരിക്കും ഒന്നാത് ഈ കൂട്ടിത്തന്നെ കിടക്കുമ്പോഴേ അത്ങ്ങക്ക് ഒരു
ഇവിടെ ഉണ്ടായിരുന്ന മൊത്തം നമ്മളല്ലെ നമ്മള എവിടെല്ലും പോട്ട് വരുമ്പോ വരുമ്പോണ്ടല്ലോ അതങ്ങ് അയിലെ കുഞ്ഞു ചേരാ ചേർത് വെള്ളി ചേരാ കേയറാൻ പറ്റില്ലല്ലോ. കുഞ്ഞ് ചേരാ അതോണ്ട് വെളിൽന്ന് കാണാൻ പറ്റത്തില്ല. കിളിയേ കാണാൻ പറ്റ്ല്ല നേത്തെ കാണാൻ പറ്റുവരുന്നു ഒരു ചെറിയൊരു കമ്പി ഏതായിരുന്നു പിന്നെഅത്തുകൂടെ ഇ സാനം കേറും ചേരാ ചേര കേയറിയാണെങ്കിൽ കൊന്നിടുവാ അല്ലാതെ തി കയ് പിടിച്ചോണ്ട് പോത്തില്ല. അതിനെ കൊന്നിടത്തേള്ളു കഴുത്തിനെ കഴുത്തിനെ പിടിച്ചിട്ട് കൊ അഹ് ചുമ്മാ അങ്ങനെ ആക്കിട്ട് അങ്ങ് പോത്തേള്ളൂ. അത് വേണ നമുക്ക്ന്നെ ഒരു സങ്കടം കൂട്ർന്നയിട്ട് കിടക്കുമ്പോളേ അഹ് പിന്നെ കൂടെ കോഴിണ്ടായിരുന്നു ഇഷ്ടംപോലെ എന്തെല്ലാം ഉണ്ടായിരുന്നു കൊറോണ സമയത്ത് ശരിക്കും പറഞ്ഞാ ഒരു എൻജോയ്മെന്റ് ആയിരുന്നു
ആഹ് കൊറണ സമയ നമ്മൾ പിനെ ഇത് ഇതിങ്ങളൊക്കെ വളർത്തുമ്പോ നമുക്ക് പിന്നെ സമയം പോവാൻ വേണ് ഒന്നാതെ ഈ വീട്ടിതന്നെ ഇരിക്കുമ്പോ നമക്ക് സമയം പോകുന്ന അറിയ ത്തില്ല അപ്പൊ പിന്നെ ഇങ്ങനെ ഏ കൊ ഇതൊക്കെ നോക്കുമ്പോ ഒന്നൂടെ
അതൊരു ജോലിയാ യ്യോ ഭയങ്കര ജോലിയാ അക്കോറിയ വൃത്തിയാക്കുന്നത് കഴുകുന്നതും വെള്ളട്ട് ഏ ഒരു പ്രത്യേക രീതിയ ആ വല്യൊക്കെറിയായിരുന്നു ഭയങ്കര പാടാ അത്രയും ച്ച അമ്മള് കാണുമ്പ ശകലെള്ളൂ തുള്ളി വെള്ളവേ അതില് മൂന്നാല് ബക്കറ്റ് വെള്ളം വേണം. അനത്ത് തന്നെ ആ അവസ്ഥയായിരുന്നു
ആഹ് കഴുകിയൊക്കെ എടുക്കുമ്പോ നമുക്ക് കുറച്ച് പക്ഷെ അന്നേരം നമുക്ക് അന്നേരം ഒക്കെച് ചെയാൻ ഭയങ്ക ഇട്ര ഇട്രസ്റ്റാ അതൊക്കെ ചെയ്യാന് കൊറേ നമുക്ക് ആദ്യോക്കെ വീട്ടിൽര്ന്ന പോ പ്‌ ഇത് തോന്നി പിന്നെപിന്നെ വന്നപോ നമുക്ക് അങ്ങ് മടിയായി വീട്ല് എങ്ങനേലു എങ്ങാനേലതൊന്ന് കഴിഞ്ഞ് കിട്ടിയാ മതി ലോക്ക്ഡൗൺൊക്കെ ഇന്നൊരു മനസ്സിലൊരു ഇതായി തുടങ്ങി പിള്ള എനിക്ക് ആദ്യക്കെ ഭയങ്കര സന്തോഷായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് സ്കൂൾതുറക്കാറായി എങ്ങനെലും ഒന്ന് സ്കൂൾ
എങ്ങനെങ്കിലും സ്കൂൾ തുറന്നാ മതിന്നാ പിന്നെ പറഞ്ഞോണ്ടിരിക്കുന്നേ ശരിയാ. പിള്ളേരങ്ങ് മടുത്ത് ശരിക്കും പറഞ്ഞല് സ്കൂളിലോട്ടപ്പ എന്തൊരു സന്തോഷ
കൊറേയേറെ നാൾ ഓൺലൈൻ ക്ലാസ്സുകള് എല്ലാംആയപ്പ പിള്ളേർക്ക് തന്നെ അതൊരു എല്ലാർക്കും കൂടി ഫ്രണ്ടസായിട്ട് ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും കാണാനോ എടുക്കാനോ പറ്റുന്നില്ല ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയില്
ത്തില്ല അതാവുമ്പോ എന്താ ഈ പറയുന്നേ കാണുന്ന രീതിയിലല്ലേ വരുന്നേ അതിന്റെ അങ്ങ് മറക്കും ഓഫ് ആക്കിയിട്ട് അവര് അവറേ പണിക്ക് പോവും അതവിടെ കെടന്ന് ഓണായി കിടക്കും അറ്റൻറ് ചെയ്ട്ടുണ്ട് അറ്റൻറ് ചെയ്ട്ടുണ്ട്. അവസ്ഥയൊക്കെ ആയിരുന്നു നമ്മൾ വേണെങ്കിൽ നോട്ട്ഴുതുക എടുക്കുക അമ്മള് ന്നെ എല്ലാം ചെയ്യണം
ആ നമുക്ക് അന്ന് അന്നേരം ആദ്യക്കെ വിചാരിച്ചു ഓൺലൈൻ ക്ലാസ് നല്ലതാണ് പക്ഷെ പിന്നെ പിന്നെ നമുക്കത് ഒരു ബുദ്ധിമുട്ടായി കാരണം പഠിക്കാനും ബുദ്ധിമുട്ട് ട്ടായ് ടീച്ചേഴസ് പിന്നെ റേഞ്ചിന്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ളപ്പം പ്രത്യകിച്ച് ഭയങ്കര ബു
കൊച്ച് കൊച്ച ഇവരാണെങ്കിലേ ഈ ഇവിടത്തെ ആളാണെങ്കി കുഞ്ഞിലേ ആയിര്ന്ന് എന്ന്‌വെച്ചാൽ എൽ കെ ജി കെ ജി അങ്ങോട്ട് തുടങ്ങിയ സമയത്താ ഈ സ്വഭാവം വന്നേ പിള്ളേർക്ക് അക്ഷരം പോലും അറിയത്തില്ലാത്ത അവസ്ഥ വായിക്കാനും എടുക്കാനും ആം പഠിക്ക ക്ക്ണ്ട സമയ ആയപ്പോളല്ലേ ഈ കൊറോണ വന്നേ. ആ സമ്മ്യത് ഭയ പ്രശ്നവായിരുന്നു എന്താലും ഇപ്പൊ ഇപ്പൊ നൂറ്റെടുത്തു ഇപ്പൊ ഇപ്പൊ നൂത്തടുത്തു എന്തെല്ലാം നമ്മള് പെ പണിപ്പെട്ടാന്നറിയാമോ
ഉം ശരി ശരി എന്നാ ഓക്കെ